ഹലോ ഹലോ ഹലോ ആ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ എടാ നേരത്തെ ഇടിയും മഴയ ക്കെയായിരുന്നേ നേരത്തെ മഴ ഇടിയൊക്കെ ആയിരുന്ന് അതാ ഞാൻ ഫോണ് കട്ട് ചെയ്ത്
ആ
ഹലോ എന്താ തിരക്കിലായിരുന്നോ
തിരക്കിലല്ല
അതെല്ലേ എന്നിട്ട് അങ്ങോട്ട് മഴയുണ്ടോ
ഇങ്ങോട്ട് മഴ ഒന്നും ഇപ്പല്ല മുന്നെ നല്ലും പെയ്തായിരുന്നു
അതെലേ
ഉം
എ ഫ്രണ്ട്സിന്റെയ ഒക്കെ കല്യാണം ഉണ്ടോ ഇനിയിപ്പ അടുത്ത എങ്ങാനും
ഫ്രണ്ട്സിന്റെ ഇല്ല കൊറേ പേര്തെ കഴിഞ്ഞു ഇനിയിപ്പം ഓഗസ്റ്റില് എങ്ങാനും ഒരു ഫ്രണ്ടിന്റെ ണ്ട് തോന്നുന്നു
അതെ അതെ അതിന് ഇപ്പോ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണല്ലോ കല്യാണത്തിന് ഡാൻസ് കളിക്കുന്നു തലേദിവസം കല്യാണം ഒക്കെ ട്രെൻഡ് ആണല്ലോ
അതെ
ഉം എന്നിട്ട് കല്യാണ എന്തെങ്ക കല്യാണത്തിന് ഡാൻസോ പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും
അല്ല ഇപ്പൊന്നും പ്ലാൻ ചെയ്തില്ല
അതെ ഉം ഇവിത്തെ എന്റെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില്
രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അപ്പൊ പഠിക്കായിരുന്നു
അല്ലടാ ഞാൻ ജോലി ചെയ്യായിരുന്നു ഉം പിന്നെ തന്നെയ അതെ എന്റെ കല്യാണത്തിന് ഇതുപോലെ മഞ്ഞൾ കല്യാണം ഒക്കെ ഉണ്ടായി
ആഹ് അടിപൊളി
പക്ഷെ ഭയങ്കര മഴയായിരുന്നു കല്യാണത്തിന്റെ തലേദിവസ- ദിവസം വൈകിട്ട് ഇതുപോലെ ഈ സമയമൊക്കെ ആയപ്പോ തൊട്ട് ഭയങ്കര മഴയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം കല്ല്യാണം കഴിഞ്ഞ് ചെക്കന്റെ വീട്ടിലോട്ട് പോവാൻ നേരത്ത് ഭയങ്കര മഴ അവിടെ ചെന്ന് കയറി റിയപ്പോ അതിലേറെ മഴ അന്നൊന്നീ ഡാൻസില്ല സ്റ്റേജിൽ കേറിട്ടെ പക്ഷെ തലേ ദിവസം കുട്ടികള് കളിച്ചു
ആഹ് ആഹ്
ഉം ലവ് മാരേജ് ആയിരുന്നു ആഗ്രഹം പക്ഷെ അത് നടന്നില്ല പ്രണയി പ്രണയിച്ച ആളേനെ കിട്ടിയില്ല
സാരല്ല ഇപ്പൊ പ്രണിക്കുന്നുണ്ടാവോല്ലോ
ഉം ഭയങ്കര പ്രണയമാ ഏതൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ സിനിമയിലല്ലേ ജീവിതത്തിൽ അങ്ങനെയൊന്നുംല്ല അതെ ജീവിതം വേറെ പ്രണയിക്കുന്ന കാലം വേറെ
അതെ അതെ
ഉം ഇപ്പ എല്ലാർക്കും പ്രാരാബ്ദം ബുദ്ധിമുട്ടൊക്കെ അല്ലേ അയിന്റെ എടയ്ക്കൊന്നും പ്രണയൊന്നും തോന്നൂല്ല ആർക്കും ആരോടും തോന്നുല്ല ഇപ്പൊ നിങ്ങളടെക്കെ ഈ സമയത്തൊക്കെ അതൊക്കെ ഒരു രസാണ് ഇപ്പ ഇവടെ ഇപ്പ ഇവടെ അനിയന്റെ കല്യാണം കഴിച്ച അവര് പ്രേമിച്ചിട്ടാ കല്യാണം കഴിച്ച് നമ്മ നമ്മള് പ്രേമിക്കുന്ന ആൾക്ക് നമ്മളെ എറക്കിക്കൊണ്ട് പോവാനും വേണം ധൈര്യം അല്ലാണ്ടെ നമ്മള് പെൺകുട്ടിയോള് വീട്ടുകാരെയും വെറു പ്പിച്ച് എഹ് അങ്ങനെയൊന്നും ഇരുന്നിട്ട് കാര്യല്ല അവർക്കും കൂടി തോന്നണം നമ്മള് നമ്മുടെ വീട്ടില് എങ്ങനെ സ് ട്രഗിൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്ന്നുള്ള ബോധം ആൺകുട്ടികൾക്ക് വേണം. ഞാന് അങ്ങനെ സ്നേഹിച്ച ആൾക്ക് പല പെൺകുട്ടിയോളോടും പിന്നെ ഞ ഞങ്ങടെ ആ റിലേഷൻ ആയിരിക്ക്ണ സമയത്തന്നെ വേറെയും പെൺകുട്ടികളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീടാട്ടോ അതറിഞ്ഞ് ഇല്ല ഞാൻ സ്റ്റോ പ്പിതില്ല ഞാൻ ആൾക്ക്‌ വേണ്ടി സ്ട്രഗിൾ ചെയ്തു പക്ഷെ ഞാൻ വ്ടെ സ്ട്രഗിൾ ചെയ്യുമ്പോഴും ആൾ അവടെ സൊല്ലിങ്ങോണ്ടിരിക്കയായിരുന്നു അത് പിന്നെയാ ഞാൻ അറിഞ്ഞേ. അതെ പക്ഷെ പുള്ളിക്കാരൻ ഇപ്പൊഴും അങ്ങനെയാണ് ന്നൊക്കെ പറയ്ന്നു നമ്മള് പിന്നെ അങ്ങനെയാണല്ലോ പെൺകുട്ടികള് നമ്മൾ എത്രെ കല്യാണം കഴിഞ്ഞാലും ഇല്ലേലും നമ്മള് പഴേ ആൾക്കാരെ കുറിച്ച് നമ്മള് അന്വേഷിക്കും പിടിക്കൊക്കെ ചെയ്യും ഉം നിങ്ങടെക്കെ പ്രായത്തിൽ പ്രണയിക്കാൻ നല്ലതാടാ പക്ഷെ ചെലര് സീരിയസ് ആക്കി എടുക്കുമ്പോഴാണ് ആത്മഹത്യ അതും ഇതൊക്കെ നടക്ക്ന്ന് അല്ലാണ്ട് അവൻ എന്റെ അടുത്ത് ചെയ്ത പോലെ തമാശിക്കിര് പോവാണെങ്കി പോട്ടെ എന്നുള്ള മൈന്ഡില് ആണെങ്കി കൊഴപ്പല്ല്യ ട്ടോ സീരിയസ് ആയി പ്രേമിക്കുന്നവരെന്നും മണ്ടികളും മണ്ടന്മാരും ഒക്കെ തന്നെ
അതെ മൂവോൺ ആവാൻ ടൈം എടുത്ത്ണ്ടാവൊല്ലോ
ഓ അതെ ഇഷ്റ്റം പോലെ പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞു ഇങ്ങനെ ആൾടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ പിന്നെരു സമാധാനം എന്നാലും നമ്മൾക്കി അതെ നമ്മൾ ആത്മാർത്ഥത കാണിച്ച നമുക്കത് എത്ര കാലം കഴിഞ്ഞത് നമ്മുടെ മനസ്സിന് പോവു
അതെ ഇപ്പ ഹാപ്പി അല്ലെ
ഏഹ്
ഇപ്പ ഹാപ്പിയല്ലേ
എവടെ അങ്ങനേം പറയാം ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ നമുക്കായല്ലേ പറ്റൂ പിന്നെ അവടെ വല്ല റിലേഷനും എനിക്കൊ എനിക്ക് ഫ്രണ്ട്സ്ന്ന് പറയാൻ അങ്ങനെ അധികം ആരും ഒന്നുല്ല
ഉം പഴേ ഫ്രണ്ട്സൊക്കെണ്ടോ സ്കൂളില് കോളേജിലെക്കെ
ആഹ് അവര് എടക്ക് മെസ്സേജ് അയക്കും
ഉം
ചെല ഫ്രണ്ട്സ് സൊക്കെ കാണാൻ വരും ഇപ്പൊ പിന്നെ എല്ലാരും കല്യാണം കഴിഞ്ഞ് അവർക്ക് കുട്ടികളായി കുടുംബയി എവിടേക്കും എറങ്ങാൻ പറ്റ് റ്റാത്തക്കെ അവസ്ഥയല്ലേ
അതെ
നിനക്ക് റിലേഷൻ എന്തെങ്കിലും
ഇല്ലില്ല
ആ ഇപ്പൊ പഠിക്ക് നന്നായിട്ട് അതൊക്കെ പിന്നെയും ഉണ്ടാവും അതിന്റെ പിന്നാലെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉണ്ടാവു നേരം
നമ്മൾ നമ്മളെ കാര്യം നോക്കാം അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ
അതെ അതെ ഇപ്പൊ ആരോടെങ്കിലും പ്രേമക്ക് ഇഷ്ടമാണെന്ന് പറയാനും പേടിയണ കാരണം ഇപ്പൊ കണ്ടില്ലേ കുത്തിക്കൊല്ലുന്നു മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു
പേട്യാ
അതെ
ഒന്നും നമുക്ക് എന്താ പ്രഡിക്ട് ചെയ്യാൻ പറ്റുള്ള
ഉള്ള
എന്താവും
ഉം ഇവിടെ പെരിന്തൽമണ്ണ ഭാഗത്ത് തന്നെയാണല്ലേ കൊറെ എത്രയോ ഒരു മൂന്നോ നാാലു വർഷം മുന്നേ ഒരു പെൺകുട്ടി ഇതുപോലെ പ്രേമിക്ക് പ്രേമിച്ച്യ ഈച്ചക്കെ നടക്കും കൂള പിന്നാലെപ്പക്കെ എന്താ താല്പര്യ എല്ല ഇഷ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ വീട്ടിൽ കേയറിട്ട് കുത്തിയില്ലേ പത്തിരുപത്തിയാറ് എങ്ങണ്ടോ കുത്തി മരിച്ചു എന്നിട്ട് അവനെ
എത്ര പേര് മരിച്ചു
പിന്നെ അവന എന്നിട്ട് ജയിലാ ജയിലിലൊക്കെപ്പ അവന സുഖായിരിക്കും
അതെ നല്ല ഫുഡ്
അതെ പൈസ ഉം സൗകര്യങ്ങള് ഒക്കെ ഇണ്ട് ഇപ്പ പിന്നെ എന്താ പറയാ ഗൾസിലുള്ള നിയമം വരണം അവിടെ എന്നാലൊക്കെ ആ ആ ഒരാൾ ചെയ്യാൻ പേടിയാവവും
ആ
എന്താ ചെയ്യാ കുട്ടികളടത് ഇപ്പൊ കണ്ടില്ല ഒന്നര വയസ്സായ കുട്ടീനെ
ആ അത് ഭയങ്കര തഴപ്പം
ഒര അമ്മ എന്ന നിലൽ എനിക്കന്നെ പ്രസവത്തെ കുുറിച്ച് ഓർക്കുമ്പോ പേടി ഈ സങ്ക ക്കിയം എന്റെ ചമ്മക്ക് ആ ഒരു വേദന നമ്മൾ അറിഞ്ഞത്ണ്ട് അവള് പ്രസവി പ ഒന്നര വർഷം ആ കുട്ടീന് അവൻ എറിഞ്ഞു കൊടുത്തിട്ട് അവള് ജോലിക്ക് പോകവും അവളുടെ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തന്നെ ഈ കുട്ടിയുടെ കയ്യോ കാലോ ഓടിച്ചിട്ടവൻ അവളൊക്കെ അമ്ന്ന് പറയാൻ പറ്റോ
കച്ചല
ആ കുട്ടിയുടെ മുഖം കാണുമ്പോ എനിക്ക് ഞാ എത്ര ദിവസം തോറും സങ്കടപ്പെട്ടു പറ എനിക്ക് ഇവളെ മുഖം കാണുമ്പോ ആ കുട്ടിയുടെ മുഖ ഓർമ്മ വരും
ഉം അത് ഭയങ്കര സങ്കട ആയിരുന്നു എത്രോ എത്രോ നയന്റ്റ സംതിങ് ഇതല്ലേനോ
ഉ ഉ
ആ ചെറിയ ബോഡയില തന്നെ
എന്ത പ്രൈവറ്റ് പാർട്ടില് വരെ ആക്കി
ഉം
എനിക്ക് എന്ത് വേണം അവര്പ്പീ ചിലപ്പോ ജാമ്യത്തി ഇറങ്ങി സുഖായി അങ്ങനെ എത്ര പേര്? അതെ അങ്ങനെ ഇപ്പൊ കിട്ടിയത ഗ്രീഷ്മയ്ക്കും വധ ശിക്ഷയല്ലേ ആ ചെക്കനേക്കൊന്ന ചെക്ക് കേസില്.
പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ?
വധശിക്ഷയ്ക്ക് കോടതി വിധിച്ചില്ലേ പക്ഷെ കൊന്നില്ല തോന്നണു എത്രയോ വർഷം എങ്ങാണ്ട് ജയിലിൽ കിടന്നിട്ടാണ് വധശിക്ഷ.
അങ്ങനാ തോന്നുന്നേ?
ആഹാ അതെ അങ്ങനെയാ തോന്നുന്നു ഇതും അതുപോലെ വേണം രണ്ടു പേര ആ കുട്ടീനെ എങ്ങനെയാണോ അവരി ഇല്ലാണ്ടാക്കിയേ? അതുപോലെ ഒന്നര വയസ്സന്നൊക്കെ പറയുമ്പ ആ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ
വേദന എന്തന്നന്ന് പോലും അറിയില്ലണ്ടാവില്ല.
അതെ ആ കാലിന്റെ അട്യൊക്കെ പൊള്ളിച്ച് വെച്ചിരിക്കുന്ന കണ്ടില്ലേ?
കയ്യോടിച്ച്
അതെ കൈയൊടിച്ച് കാലിന്റെ അടിയില് ഇതുപോലെ ഹോസ്പിറ്റലിൽ ഉള്ള ആരോ ഫോട്ടോ എടുത്തിട്ട് കണ്ടില്ലേ? അമ്മീ ആ കുട്ടിയുടെ മുഖം നോർക്കുമ്പോ എപ്പ സങ്കടം വരും പറയുമ്പോ.
ഉം
എന്താ ചെയ്യാം അവ അങ്ങനെ എത്രയോ പേർക്ക് മക്കൾ ഇല്ലാത്തണ്ട്. അവർക്കൊന്നും കൊടുക്കാതെ അർഹത ഇല്ലാത്തവർക്കെ കൊടു കൊള്ള് ദൈവം ഉം. പിന്നെ പിന്നെ ക്ലാസ് പഠിത്തൊക്കെ എങ്ങനെ പോന്നു?
ക്ലാസ് ക്ലാസ്സ് നന്നായി പോന്നു ഇപ്പൊ തേഡ് ഇയർ ആയി ഇനിയിപ്പോ ഇപ്പൊ ഫോർ ഇയർ ആണല്ലോ?
ആഹ് ആ
ഫോർ ഇയർസ് ഡിഗ്രി ആണല്ലോ.
അഹ്.. ഏതെടുത്തന്ന് പറഞ്ഞു
ഞാൻ ബി എ ഇംഗ്ലീഷ്.
ആഹ് ആഹ്
ഇനിപ്പോ എക്സാമിന്റെ റിസൾട്ടൊ ക്കെ വരും ഒരു ജൂൺ അല്ല ജൂലൈ ഫസ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക്ലൊക്കെ വരാരിക്കും.
അതെല്ലേ ആഹ് ആ..
ഉം
പിന്നെ?
വേറെ?
വേറേ മോള് എഴുന്നേറ്റോ?
ആടാ അവളിപ്പം എണീക്കും.
ആഹ് നേരത്തെ കരിയുന്ന സൗണ്ട് കേട്ടു
ആഹ്ഹ എന്നാ പിന്നെ ഞാൻ കൊറച്ച കഴിഞ്ഞ വിളി കേട്ടന്ന
ആ ഓക്കെ ഓക്കെ ചായ ഒക്കെ കുടിക്-
ആഹ് അവക്ക് ചായ കൊടുക്കട്ടെ ശരിയെന്നാ
ശര്